കേക്കുന്നുണ്ടടാ കേക്കുന്നുണ്ടോ പ്പോ
ആ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് പറയൂ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം
എന്താ പണീ
ഇവടെങ്ങനെ കെടക്കാ
ഞാനും ഞാനും കെടക്കാ നല്ല തൺപ്പാണല്ലോ ലെ കെടക്കാനൊക്കെ
ആഹ് അതെ അത് പ്പൊ ങ്ങക്കൊരു ചെറിയൊര്ത് തെരാ പ്പൊ അത് കണ്ടിട്ട് നിങ്ങക്കെന്താ പറയാള്ളത് പർഞ്ഞെരോ എനിക്കൊരു ചെറിയൊരു ബിസിനസ് തൊടങ്ങാനാണ്
എങ്ങനെ
എനിക്കൊരു ചെറിയൊരു ബിസിനസ് തൊടങ്ങണംന്നൊരു ആഗ്രഹണ്ട്
ആഹ് എന്ത് ബിസ്നസാണ്
ങ്ങക്കൊരയ്ണ്ടാവോ ഒന്ന് പർഞ് തെരാൻ ആഹ് സ്വന്തായിട്ടൊരു അൽ അള്ളാഹ് അത്ര വലുതൊന്നും വേണ്ട നമ്മളൊക്കെണ്ട് ദിവസ്സും ദിവസൊരു വീട്ടിലേക്ക് ആവശ്യള്ളൊരു സാധനം അത് വെച്ച്ട്ടൊരു കേക്കൊക്കെ നമുക്ക് വീട്ടീസാധാരണ ണ്ടാക്കാ അതൊന്നും കൊടുത്തള്ളാ അതൊന്നും നടക്ക്ണ കാര്യല്ല
ആഹ് വേറെ വേറെ മറ്റേ റെസിനാർട്ട് അ അങ്ങനൊക്കെണ്ടല്ലോ പ്പൊ കൊറേ റെ
എല്ലാരും അങ്ങൻ ത്തെതിനൊക്കെ ചെ ഓൺലൈനായിട്ട് ചെയ്യ്ന്ന്ണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങൻത്തോരോ താൽ പര്യല്ല ഇല്ലാന്ന് വെ ച്ചാല് ഒന്നാമത് നമ്മുടെങ്ങാനും ചെയ്ത് കയ്ഞ്ഞിട്ട് നമ്മക്കത് സെക്സസായി വന്ന്ട്ടില്ലെങ്കിലോ
ആഹ് എന്തെങ്കിലും നമ്മള് ആര്ക്കും കിട്ടാത്ത അങ്ങനൊക്കെന്തെലും വെറൈ റ്റ്യേ ക്കാണ്ട് ചിന്തിക്കണം ലെ
ഇപ്പൊ ഈ ഡ്രസ്സാളൊക്കെ ഓൺലൈന് ചെയ്യാന്ന് കരുത എല്ലാരും പ്പ അങ്ങൻത്തെ തൊടങ്ങീട്ട്ണ്ട്
ഫോണണ്ട് തൊറന്നാ ഫുളളതാ
എല്ലാരും പ്പൊ ഡ്രസ്സ് സാരി ന്നൊക്ക പർഞ്ട്ട് അങ്ങട്ട് തൊടങ്ങി അതേപോലെ ഈ വളയും മാലയും
ആഹ് അതും നല്ലോണം ണ്ട്
ഒന്നാമത് പ്പ സ്വർണത്തിന് വെല കൂടിയത് കൊണ്ട് എല്ലാവർക്കും പിന്നെ അതിനകത്തോട്ട കളി ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ എല്ലാം സിമ്പിള് വർക്ക ഇഷ്ടം എല്ലാ എല്ല
ഏഹ് പാചകൊക്കെനല്ലോണറിയോ
ബാക്കികെഅത്യാവശ്യം
ആഹ് അപ്പൊ പിന്നെ പാചകത്തി എന്ത് ചെയ ഉം എം നമ്മള് വെറൈറ്റി കാണേണ്ടി വരും
അതങ്ങനെ എടക്കങ്ങനെ വിചാരിച ചല്ല സോപോടി വിമമ് അങ്ങനെയൊക്കെ നോക്കിയാലോന്ന് വിചാരിച്ച്
എങ്ങനെ
സോപ്പ് പൊട്ടിയൊക്കെണ്ടാക്കി വക്ക വിമ്മ്
ആഹ് വെറൈറ്റി ആയിക്കാണ്ട് മോഡലൊക്കെ ആയിക്കാണ്ട്ല്ലേ
ആഹ് വല്യ മോഡലല്ല ന്താ ച്ചാല് ഇതേപോലെ ഹാൻഡ് വാഷൊക്കെ നമുക്ക് വീട്ടലെ പ്പോഴൊരാവശ്യള്ള സാധനല്ലേ
ആഹ് അതൊക്കെ പിന്നെ എപ്പൊളും വാണല്ലോ അതൊക്കെ പ്പൊ വിപണിയില് നല്ലോണം പോണുണ്ട്
അങ്ങനെ നോക്കിയത് മറ്റെതൊക്കെ ഒര് ഒര് വീട്ടിലെ പ്പൊഴൊരാവശ്യള്ള സാധനാ ണീ സോപോടി പിന്നെ ഈ വാഷിംഗ് മെഷീനിലൊഴിക്കണ ലിക്വിഡ് സോപ്പ് പാത്രം കഴ്ക്ന്നത്
ആഹ്
ന്നിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടോ സാധനങ്ങളൊക്കെ
വാങ്ങി വെച്ചിട്ടില്ല എങ്ങനൊരു ചെറിയൊരു ഐഡിയ ങ്ങനെ കൊറേ ആയിട്ടാലോചിക്കുന്നു അഅ് ചെയ്താലെങ്ങനെ ണ്ടാവൂന്നൊക്കെ ഇങ്ങനെ എട
നന്നായിരിക്കും നന്നായിരിക്കും നമ്മക്ക് സൊന്തായിട്ടൊരു തൊഴില് വേണം നമ്മള് അമ്മക്ക് അഞ്ച് പൈസ നമ്മ ക്ക് ണ്ടാക്കാൻ കഴിയാണെന്നുണ്ടെങ്കിൽ അയ്നൊക്കൂല ഒരാളോട് പൈസ കഴിയുന്നത് നമ്മളാവശ്യത്തിന് ചോയ്ക്കണ്ടല്ലോ
അതെ അതെ അതാന്നെണ് പക്ഷേ ചെല സമയത്ത് എങ്ങനെയ ചെലര് പറയും അതിന് ഒരു കുട്ടിപ്പിയൊക്കെയിണ്ടാക്കി അതിന് നല്ല പേര് കൊടുക്കണം അതിന് ഇൻഗ്രീഡിയ അങ്ങനെയിങ്ങനെ ഞാൻ പറഞ്ഞ് ഇപ്പ തൽക്കാലം നമ്മള് വീട്ടിലുണ്ടാ ക്കുന്നല്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് അതേപോലെക്കെ കൊടുത്താ പോരെ
ആ ആദ്യം നമ്മള് അറിയപ്പെടണന്നണ്ട് ആ അങ്ങന വലുതാക്കാണ്ട് ആദ്യം ചെറുതുന്ന് വലുത് വലുത് വലുത് അങ്ങനെ തൊടങ്ങണം ആദ്യം നിങ്ങള് ചെറുതായി ട്ട് തൊടങ്ങാ പിന്നെ നമ്മളത് നമ്മത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് പോവണ്ട ആവശ്യയില്ല നമ്മളെ തേടി ഇങ്ങോട്ട് വരും
ഇപ്പൊരു കുപ്പിയില് നമ്മള് കൊടുക്കുകയാണെങ്കി ഇപ്പൊ അതിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരുവോ
സ്റ്റിക്കറെന്തായാലും വേണ്ടിവരും കാരണം ഞമ്മളെ അറിയാൻ വേണ്ടിട്ട് എന്നാലും വേ വേറെ ആളോട് നമ്മുക്ക് ആ വാങ്ങിയ ആൾക്കാര് അത് വെല കയ്യിന്ന് വാങ്ങിയതാണന്ന് പറയാന് ഒരു ചെറിയ എന്തെങ്കിലും നമ്മളറിയാൻ വേണ്ടിട്ട് ഒരു സ്റ്റിക്കറ് ഇപ്പൊ നമ്മള് പേരൊക്കെ വെച്ചിട്ട് അല്ലെങ്കി നമ്മള് ഒരു വെറൈറ്റി പേരിട്ട് അങ്ങനെ കണ്ടീയ്ല്ല്യേ അങ്ങനെന്തേലും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്ങ്ങാണ്ടൊക്കെ ചെയ്താ മതി
ഇത്‌പ്പ നമ്മളൊരു തൊടക്കത്തിലല്ലേ അപ്പൊരു വീട്ടിലേക്ക് ഒരാവശ്യള്ള സാനൊക്കെ ആവുമ്പോ
ആഹ് വീട്ടിലേക്കാവശ്യായായാലും ചെറിയ രീതിലായാലും ജസ്റ്റ് നമ്മള് ഇപ്പൊ ഇപ്പൊ സ്കൂളൊക്കെ തൊർന്നപ്പ ഇന്റെ മോന് സ്കൂളൊക്കെ തൊർന്ന് ആഹ് ഓന് ഓന്റെ ഗിഫ്റ്റ്മ്മലും അതേമാരി ചോറ്റും പാത്രം വള്ളക്കുപ്പി അയ്മെലൊക്കെ ഒട്ടിക്കാനും ഓന്റെ പേര് ഒട്ടിക്കാന് ചെറ്തായിറ്റ് ചെറ്യേ സിമ്പിള് അയ്ക്കാണ്ട് ഞമ്മളെ നെയിം സ്ലിപ്പ്ല്ലേ അതേമാരി ചെറ്തായിട്ട്ല്ല ഓൻ്റെ പേര് മാത്രല്ലത് സ്റ്റിക്കറ് അങ്ങനെ കിട്ടീണ്ട് അതേമാരി എന്തെങ്കിലും ചെറ്യേ സ്റ്റിക്കറൊക്കെ വാങ്ങിയാണ്ട് അയ്നങ്ങനെ തോന്നെ പൈസ്യൊന്നു ആവൂല അപ്പപ്പിന്നെ നമ്മളെ സാധനാണ്ന്ന് അറിയും ചെയ്യും അങ്ങനാക്ക്യാ മതി ഫുഡ്ഡിന്റെ ഇതിനോടൊന്നും താല്പര്യംല്ലല്ലേ കേക്ക്ണില്ലേ ഹലോ ഹലോ ഹലോ എന്താ കേക്കാത്തെഹ് ഹലോ ഹലോ ഹെലോ കേക്ക്ണില്ല്യാ ഹലോ ഹലോ ക്യാ അയിന് സമയം കഴിഞ്ഞു